ഉ കേക്കണില്ലേ ഹലോ ഉ ഉ ഹലോ ആ കേക്കുന്നുണ്ടല്ലോ അല്ലേ ആഹ കേക്കണ്ട്
അഹ്
ആഹ് എന്തായിണ് എന്താ ചെയ്യണേ ചോദിക്ക
ല്ല്യ വെർ ണ്
അതെ എന്താ വർക്ക് എന്തെങ്കിലും ചെയ്യുന്ന ആളാണോ
വീട്ടിലുള്ള വർക്കന്നെ ചെയ്യണ്ട്
അതെ ആഹ എന്ത ചെയ്യാൻ താല്പര്യൊക്കെ ഉണ്ടോ
ആഹ താല്പര്യുണ്ട് ഇങ്ങനെ ആഹ പോ പറ്റത്തോണ്ടാണ് പെട്ടെന്ന് അങ്ങനെ പുറത്തു പോയി ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല
അതെ അത്ശരി ആഹ് അല്ല താല്പര്യം ഉണ്ടെച്ചങ്കി അങ്ങനെ പൂവന്നെ നല്ലത് നമ്മളിപ്പോ ആ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കേണ്ട ആവശ്യല്ലല്ലോ
ആഹ അതെ
കുറച്ചെങ്കികുറച്ച് നമ്മളെ കയ്യിലോക്കെ കിട്ടണം. അല്ല ഇനി ഇപ്പൊ പുറത്ത് പോയിട്ട് അങ്ങന ഇഷ്ടല്ലെങ്കിൽ വീട്ടിലായിട്ട് പ്പോ ഓൺലൈനായിയിട്ടൊക്കെ കൊറെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ ആഹ അതല്ലെങ്കിൽ നമ്മുക്കന്നെ പറ്റ ബേക്കിങ്ങോ അല്ലെങ്ക
ആഹ റസിൻ ആർട്ട് പഠിക്കണന്നുണ്ടേനി
അതെ ആഹ ഇല്ല എനിക്കറിയില്യ പക്ഷെ ഇഷ്ടണ അങ്ങനെ ചെയ്യാനൊക്കെ പഠിച്ചിട്ടില്ല ഇതു വരായിട്ട് ആഹ ഈ ക്ലോക്ക് ഉണ്ടാക്കാൻ
ആ ആ ക്ലോക്ക് എല്ലാം ഇണ്ടാക്കാംട്ടീ പോയിന്റെ
ആഹ ശരിയാ
വലിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആഹ അപ്പൊ പുതിയതായിട്ട് വന്നാണ് കാണാൻ നല്ല ഭംഗിയുണ്ട്
ആഹ ആഹ അപ്പൊ ടീ പോയുടെ പഠിത്ത് ഞാനൊരു വീഡിയോ ഇങ്ങനെ കണ്ടിണ്ടായി അത് നല്ല കൊറെ റിസിന ആവശ്യംുണ്ട് തോന്നണല്ലേ
ആഹ ആഹ
നല്ല ക്വാണ്ടിറ്റി വേണ്ട വരും കാരണം റസിന് നല്ല റേറ്റ് ഉണ്ട്
ആറസിറേറ്റ് ആ അപ്പ ബിി പോയിറം ചെയ്യണ്ടാവും
ആഹ് ഇണ്ടാവും അപ്പൊ നമ്മള് റി- മറ്റ അതിനനുസരിച്ച് വാങ്ങിയാലും മതി അലപ്പോ എന്തായാലും ടേബിളിലൊക്കെ അത്യാവിശം റേറ്റും കാര്യങ്ങള- കണ്ടല്ലോ കടേന്ന് നമ്മൾ വാങ്ങയാണെങ്കിലും ഉം അപ്പൊ അങ്ങനെ ഡ്രസ്സിള്ളോരൊക്കെ വാങ്ങാരിക്കും
ഉം മറ്റ എ എത്രെണ്ട് റസിനാന്റെ കിറ്റിന്
ആഹ് ആയിരത്തി ഇരുന്നൂറാ തോന്നണു ഞാനി ഓൺലൈനി ങ്ങനെ അരു ഇൻസ് റ്റൂട്ടിലുണ്ടെ അവിടങ്ങനെ പഠിപ്പിക്കണണ്ട് അപ്പൊ അവര് ആയിരത്തി ഇരുന്നൂറ- കിറ്റിന് പറയണത് അഞ്ഞൂറ് രൂപ പഠിപ്പിക്കാനുള്ള ഫീയും അതിങ്ങനെ ഒരു വർക്ക്ഷോപ്പ്- പോലെ തോന്നുണു നാലുസ്- വർക്ക്ഷോപ്പ് അങ്ങനെയൊക്കെ തോന്നു
ആ ഇത്ഞാ അങ്ങനെ പഠിക്കണത് എങ്ങന അറിയില്ലല്ലെ അല്ലേ ലെ വേഗം പഠിക്കുവരിക്കോ
എന്ത്
അല്ല ഇങ്ങനെ ഈ നാല് ദിവസം കൊണ്ട് അതും ഞാൻ കണ്ടിരുന്നു
ആഹ് അതെന്താച്ചിട്ടാ അപ്പൊ നാലൂസം പറഞ്ഞഴിഞ്ഞാ ററിസിന് നല്ലറേറ്റണ് അതുപോലെ ഒറ്റ ടൈമിലിണ്ടാക്കാൻ പറ്റുള്ളൂ കുറേ ടൈംമിങ്ങനെ നമ്മളിപ്പൊ ഈ ടൈലറിങ്ങൊക്കെ പോലെ മ്മള് പിന്നേം പിന്നേം ഇങ്ങനെ കാണിച്ചരാൻ പറ്റില്ലല്ലോ കാരണം റസിന് അത്രയും നല്ല റേറ്റുവുണ്ട് പിന്നെ അവര്ക്ക് അത്രയും അത് ക്വാണ്ടി- റ്റിങ്ങനെ കൊടുത്ത് വെറുതെ വേസ്റ്റാക്കാനും പറ്റില്ലല്ലോ
ആ ഞാൻ കണ്ടത് മൂന്ന് മാസ്ത്തെ കോയ്സാണ്
അതേ ഞങ്ങക്ക്വ്ടെ നാലൂസ് ത്തെ വർക്ക്ഷോപ്പുള്ളു അത് ക്ലോക്കിനൊക്കെ പറയുമ്പൊ നല്ലോണ്ണം റെസിന് ആവിശ്യണ്ട് അപ്പൊ ഒരു രണ്ട് ടൈംമൊക്കെ നമ്ക്ക് കാണിച്ചരാൻ പറ്റൂള്ളൂ
ഏ അതിന്നാ ഓരോട് ചോയ്ച്ചോക്കണം മൂന്ന് മാസത്തെ കോഴ്സ് കാണാർന്നു ഈ ആയിരത്തി രണ്ടായിരം തോന്ന്ണു
ആതെ
ഉം പിന്നെ കിറ്റിന് വേറിം
അതേല്ലേ ആ അതെന്താ സംഭവോന്ന ർപ്പയില്ലട്ടന്നാ
ആ ഇനി ചോയിച്ചോക്കണം ഇങ്ങനെ ബസ്സിന് ഒരുപാ ട് വേണ്ടി വരോന്നൊക്ക
ആ പിന്നെ അല്ലങ്കെ പിന്നെ കുട്ട്യോൾടെട്ത്ത് വാങ്ങിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാള്ള പ്ലാനാവും അല്ലെങ്കിൽ പിന്നെ ചെറിയ ചെറിയത് ഇങ്ങനെ കാണിച്ചെന്ന് ചെറ് ചെറ്യേ ഇപ്പൊ ലോക്കറ്റോ ആ അങ്ങനക്കെ ണ്ടാക്കിപ്പിച്ചി ത് നിങ്ങള് കൊറേ ർ ഏ പ്പോ പഠിപ്പിക്കുമ്പോ പറയണ പോലെ ഒരു മാസംപ്പങ്ങനെ പഠ്പ്പിക്കാൻച്ച ചെറ് ചെറ്‌തേലിങ്ങനെണ്ടാക്കി പഠിപ്പിക്കാനായിരിക്കും
ഏ
ന്നേട വൽതിലിപ്പോ
പിന്നെ ഇത് ഫോട്ടോ ഫ്രെയ്മ് ഒക്കെണ്ട്റഞ്ഞെ അയ്ല്
ഇ പിന്നെ ഈ വെഡ്ഡിങ്ങിന്റെ മാല കണ്ടല്ലോ മാല അതുപോലെ മഞ്ഞച്ചരടാകെട്ട്ണേച്ചങ്ങേ ചരട് ആ പിന്നെന്താ അങ്ങൻത്തെ കൊറേ കാര്യങ്ങളൊക്കെട്ട്ട്ട് അങ്ങൻത്തെ റസ് ല് അവരെ ഫോട്ടോക്കെവെച്ച്ട്ട് ഏ
ആയത്തുൽ കുറിസിയെന്ന അത്ണ്ട് എങ്ങന ഞങ്ങ ചുമരുമെലെക്ക വെക്കൂലേ
അതേ
അങ്ങനെ ഫ്രെയിമും പോലാ ആ അത്ണ്ട്
അയ്ശെരി ആ അങ്ങനത്തെ ഞാൻ കൺ ണ്ടോ ഈ അറബിക്കലൊക്ക എഴുതിയത്
അറബിക്കില് എഴുതിയതല്ല ത് വാ ഓൺലൈൻ വാങ്ങിച്ചിട്ടയ്മല് വെക്ക
അതെ ആ അല്ലെ ഞങ്ങക്ക് ഇവിടത്തില് അങ്ങന ഫീഡ്ബാക്കുകളയ്ക്കുമ്പഴേക അവരങ്ങനെ ചീണ് വച്ചിട്ടാ കാലിഗ്രാഫ് വില എഴുതും എന്നിട്ട് അതിന്റെ മോളില് കുറെ മുത്തും അതുപോലെങ്കിൽ
ആ കാലിഗ്രാഫിൽ എഴുതുമ്പ അത് പഠിക്കേണ്ടി വരും കാലിഗ്രാഫി ഠിക്കേണ്ടവരും ആ അതറിയാത്തവരാണെങ്കിൽ അങ്ങനത്തെ അതുപോ ഗോൾഡിന്റെ കളറായിട്ട് വാങ്ങാൻ ട്ടു അത് വെച്ച്കാണ്ട് ശരി
അതെ പിന്ന കുട്ടികള് ജനിച് കഴിഞ്ഞാല് അവര്ടെ പോ പൊക്കിൾ കൊടി ഉണ്ടാവല്ലോ അത് അതുപോലെ അവരുടെ ഫസ്റ്റ് കണ്ട് ഏത്
ആ പോക്കൾ കൊടി
ആ അത് നമ്മള് മറ്റേ എന്തായാലും ഹോസ്പിറ്റൽന് അവര് കുട്ടിക്ക്ങ്ങനെ അവിടെ ക വെച്ച് തരുല്ലോ അപ്പോ അതിന്റെ ബാ ബാലൻസ് വര്ണത് നമ്മള് അങ്ങനെ ചിലർ ഇങ്ങനെ ഈ ഏലസിന്റെ ഉള്ളില ആക്കൊക്കെ ചെയും ചിലരത് ആ ഒരു കട്ട സംഭവം ഉണ്ടല്ലോ അത് ടുത്തിട്ട് അങ്ങെ വെക്കും ഫ്രെയിമില
അത് തരൂലല്ലോ
അത് കുട്ടിടെ വയറിന്റെ മോൾ ഉണ്ടാവും ഓൾറെഡി ണ്ടാവും ഒരു നാല്സം മൂന്സം കഴിഞ്ഞാ പോവാ അങ്ങന പ്ഴിഞ്ഞു പോമ്പോ അതെടുക്ക
ഏ ന്നിട്ട് അത്‌ എടുത്തിട്ട് ഈ ഇതിന്റെ ഉള്ളില് വെക്ക ലോക്കറ്റിന്റെ
ആ ലോക്കറ്റിന്റെ ഉള്ള് അല്ലെങ്കി ഈ ഫ്രെയിമ് ഇതും പിന്നെ പ്രഗ്നന്റ് ആകുമ്പോ മറ്റേ പ്രഗ്നൻസി കാർഡ് ഉണ്ടാവൂല്ലോ അതില് രണ്ട് ഡോ ഉണ്ടാവൂല്ലോ അത് അതുപോലെ കുട്ടിടെ ഫോട്ടോ എന്നാ ജനിച്ചിച്ചിച്ചെങ്കില് അത്. എവിടെ ജനിച്ചത്? അച്ഛന്റെ പേര് അമ്മടെ പേരൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു കാഡുണ്ടാവും. പിന്നെമ്മേടേം അച്ഛന്റേം കുട്ടിടീം ഫോ ട്ടോള്ളത് സൈഡില്ണ്ടാവും അങ്ങനെവെച്ചിട്ട് ഒര് ഫെയിം ഞാൻ ക ണ്ടായി
കാണുമ്പോ എല്ലാരും വാങ്ങും മിക്കവാറും
പിന്നെ അതൊക്കെ ഒരു ഓർമ്മല്ലേ? കാരണം ആ കുട്ടികൾക്ക ഒര് കാണുമ്പോ ഒര് കൗതുകാവും. ഓ ന്റെ ചെറുപ്പത്ത്ത്തെ വള അതുപോലെ ആ അരയിലെട്ടണ ആ സംഭവൊക്കേണ്ടല്ലോ അതൊക്കെങ്ങനെ കാണുമ്പോ ഇതൊക്കെ ന്റെ ചെറുപ്പ ത്ത്ലേ തോന്നുമ്പോ അവർക്കൊരു സന്തോഷം. അങ്ങനൊക്കെ ഇണ്ടാക്കണല്ലേ ഇപ്പോ. ഇപ്പ അങ്ങനെ ക്കെ ആളുകൾ ഇങ്ങനെ ബസിനസ് ചെയ്യ്ണ്ടേ. കാരണം എല്ലാം പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒര് ഓർമ്മ പോലൊക്കെങ്ങനെ സൂക്ഷിച്ചെക്കാൻ ആഗ്ര ഹള്ള ആളുകള്ല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പ ഈ ഫോട്ടോ ഫ്രെയിം ഒക്കെ കൂടി വരണത്. പണ്ടത്തെ ഫോട്ടോ മുതൽ ഇപ്പത്തെ ഫോട്ടോ വരെ ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് ഇങ്ങനെ വോളിലിങ്ങനെ വെക്കാ. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോ.
അതന്നെ
ആ എന്താണ് ആ ഞാന് ഇപ്പോ ട്ടന്മാരും ഇവിടെ വീട്ടില് ടൈൽ ടൈൽസിന്റെ വർക്കാണേ പ്പ അവര് റസിന്റെയും എന്തോ ഏഹ് ടൈലിന്റെ എടേല് ഇങ്ങനെ എന്തോര് ചെയ്യാ. എന്താ പറയാ എപ്പ് എപ്പോക്സിയോ അങ്ങനെ എന്തോ പറയും.
ആ ആ എപ്രോക്സി
അപ്പോ അങ്ങനെ ചെയ്യുമ്പോ അവര് അതിന്റെ ബാലൻസ് വന്നയിഞ്ഞാൽ അത് കൊറച്ചൊക്കെ ഉണ്ടാവുള്ളൂ അത് കൊണ്ട് രും അപ്പ ഞ ങ്ങള്ങ്ങനെ വെറ്തെ ഏഹ് ഒരീസം ങ്ങനെ ണ്ടാക്കി ക്കിട്ടോ അതിന്റെ മോൾഡും കാര്യങ്ങളൊക്കെണ്ട്
അപ്പൊ അതാണ് ഈ സാധനം റസിമീറിന സാധനം
ആ റസിന് ഇട്ടിട്ടാണ് ഈ എപ്പോക്സി ചെയ്യുക ഒരു വൈറ്റ് കളറണ്ടാവുക നമ്മളിപ്പോ ക്ൂടെക് ഇ അതിന്റെ ഒരു കളറാണ് അവ അതും ഹാർഡറും റെസിനും കൂടിട്ട് മിക്സ് ചെയ്യാ ചെയ്യ അപ്പോളാണ് അങ്ങനെ ഉണങ്ങൊക്കെ ചെയ്യാവുന്നുന്നത് എന്നിട്ട് ഞങ്ങള് ഹാർഡറും സിനും കൂട്ടട്ട് മിക്സ് ചെയ്തിട്ട് അതിന്റെ ഒരു എത്ര ക്വാണ്ടിറ്റി
നിങ്ങ അത് എവിടെ വണ്ട ഉണ്ടാക്കിയത് എന്നിട്ട്
ഞങ്ങൾ ഇണ്ടാക്കി പക്ഷെ അതൊ ഒരു മഞ്ഞ കളറായി അത് ചൂട് കുറച്ച് കൊടുത്തിട്ട് അതെന്താ വാർണിഷ് ചെയ്യ അങ്ങനെ എന്താ വേണം അങ്ങനെ ഒന്ന് എന്താ പറയാ ഒന്ന് ഷൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരച്ചരച്ച എടുക്കണം അതിന്റെ എന്തൊക്കെയൊ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ചെയ്തിരാ പക്ഷെ ഒരേ അല്ല ഞങ്ങളൊരു നീലൂ ഉണ്ടായിരുന്നു നല്ല ഭംഗിയ ഒരു പൂവ അത് അതിന്റെറെ ഉള്ളില ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് റസന് വെിച്ചിട്ടണ്ടുന്നത് കാരണം നല്ല ഭംഗി ഉണ്ടായിട്ടോ പുറം ഭാഗം ഉൾഭാഗം കാണ നല്ല രസാ ശരിക്ക പുറമ്പാകറന്ന അങ്ങനെ വരേണ്ടത് പക്ഷെ നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ചെയ്യാന് അപ്പൊ അങ്ങനെ ചെയ്തൊക്കെയുണ്ട് ഞാാന്
കാ ഇതില് നേരിട്ട് കണ്ടിട്ട് കാണാം അ അതെ കാ
ആഹ അതെ അല്ലാതെ ശെരിക്കക്ക് പഠിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ കാരണം നമ്മളിപ്പോ വെറുതെരു ഐഡിയൽ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒക്കെ കൊളാവുക ചെയ്യ അതിനെയക്കെ നല്ലത് പഠിച്ചച്ച് കഴിഞ്ഞാ നമ്മള അതിന്റെ ഒരു ഫക്ഷനിൽ ചെയ്യും അതാണ് ഏറ്റവും നല്ലത് കാരണം അത്രയും നല്ല വിലയുള്ള ഒരു സാധനം അങ്ങനെ ജ്യനൻ നല്ലത് തോന്നുന്നുണ്ട്
ആഹതന്നെ പിന്നെത് അത് ചെയ്യുമ്പോ ഇങ്ങനെ ഉച്ചക്കെ ഇതൊക്കെ വേണം തോന്നും ഇ ആ ഇ ആ വെളിച്ച നഞമ്മളെ ഈ
അതെ
ആ പൊറന്ന് കെ ക്കണ തക്ക അങ്ങനെ അങ്ങനെ വേ അങ്ങനെ ഇരിക്കുന്നോടുത്ത് ചെയ്യാൻ പറ്റോ പൂജ നല്ലട തുറന്നട്ടിട്ട്
അതെ
മാസ്ക് വെക്കണം. ആ മാസ്
ആഹ്, അതന്നെണ്. അവര് പഠിപ്പിച്ചരുമ്പോ പഠിപ്പ ഇജ് വരുമ്പോ അതിനനുസരിച്ചിട്ട് അവര് പറഞ്ഞില്ലേക്കും.
ആഹ്
ആഹ് ഇത്ണ്ട് തോന്ന്ണു മാസ്ക് വെക്കണം അതുപോലെ ഗ്ലൗവ് തോന്നുന്നു ഗ്ലൗവ ആയിട്ടില്ലെങ്കിൽ ഗ്ലാവ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇതാവകല്ലോ ഒട്ടി പിടിക്കും ഇങ്ങനെ ഒട്ട്നെ ടൈപ്പാ ക്യുടെക്സ് കൈമായ പോലെ ഇങ്ങനെ പോവില്ല കുറച്ചേരങ്ങനെ നിക്കും.
ഏഹ്, അത് പോവാലെ കെമിക്കലൊക്കെ വേറെണ്ട് തോന്നൂല്ലേ അതിന്റെ കൂടെ
ആഹ് അതറിയില്ലട ഞാനത് അങ്ങനെ ചെയ്തോക്കീലാ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പങ്ങനെ വീട്ടിലിങ്ങനെ കൊണ്ടരാ അങ്ങന്ന്
ആഹ് ആഹ്, നല്ല വെലയാണ് സ അതില്
ഉം നല്ല റേയ് റ്റാണ്. പിന്നെ ഇതിലന്നെ വേറൊരു കോഴ്സുണ്ട് എന്താ ബുൾഷിറ്റിന്റെ, അത് ഈ ബ്ലൂ ബുള്ളിയൻ ത്രഡില്ലേ നൂല്, കട്ടിയുള്ള നൂല് അങ്ങനത്തോണ്ടാ ചെയ്യണത്. പക്ഷെ അ
ആഹ് അത് നൂലോണ്ട് പിന്നെ നെ റ്റിപട്ടം കോഴസുണ്ട്. അത് കണ്ട്
ആഹ് അത് ഇവിടൊരു അടുത്തൊരു കുട്ടി ചെയ്യണ്ട് അങ്ങനെ അവളത് മെറ്റീരിയലൊക്കെ വാങ്, ആഹ് നല്ല റേറ്റിനാ അവള് കൊടുക്കണട്ടോ ചെ ചെറിയതിനന്നെ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഇവിടെ അമ്പ ത്തിക്കൊക്കെ, അമ്പലത്തിക്ക് കൊടുത്താ അറിയില്ല. ഇനി ഓൺലൈൻ ആയിട്ട് ഇണ്ടോന്നറി ഇല്ല്യാ
ഏഹ്
അവള് വാങ്ങിയതൊക്കെ സാധങ്ങള് ഇവിടെ അടുത്തിന്നനെ വാങ്ങില് സ്
ഹ്മ്മ്, ഞാൻ ചോയിച്ചാ ഒരുത്തി പോ നെറ്റിപ്പട്ടം കോഴിസ് ണ്ട്. ഓരിന്നട്ട് ഒരാള് പഠിച്ചു ഷോപ്പൊക്കെ ഇട്ട്ക്ക് കടക്കെ ഇട്ട്ക്ക്ന്.
ആഹ്, അങ്ങനെയിണ്ട്ട്ടോ, ഇപ്പൊ ഓൺലൈൻ ആയിട്ട് അങ്ങനെ കൊറേ കൻ
നല്ല വെലയാണല്ലേ അ പിന്നേ അയി ഉം നൂലോണ്ട് പിന്നെ ഇതോണ്ട് മറ്റേ മൈൽപ്പീലിയില്ല്യേ
ആ മയിൽപ്പീലീടെ കാണാൻ നല്ല ഭംഗിയി
ആ നല്ല ഭംഗി നൂലിന്റെ പകരം മയിൽപ്പീലി പ്രൊ ആ മയിൽപ്പീലി വെച്ച്
അങ്ങനെ അല്ലപ്പൊ ഓരോരുത്തരും ഓരോരോ ബിസിനസ് ആ അത് കൊറേ വാങ്ങാൻ കിട്ടും അത്ന്ന് പറയണ പോലെ കാ കാട്ടിലൊക്കെ പോയിട്ട് കളക്ട് ചെയ്യണ തന്നെ അവേരിക്കും
ആഹ്
അങ്ങനെ കൊറേ കളക്ട് ചെയ്തിട്ടേ കൊണ്ടന്ന് കൊടുക്കന്നെയവിരിക്കും അല്ലാണ്ട് അപ്പ മലിന്റെ പിടി ക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ നാട്ടില്
ആ അതന്നെ
ബൾക്ക് ആായിട്ടേ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ഇണ്ടല്ലോ ഈ നാട്ടുകൂടെൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മൈപ്പിലൊക്കെ വെക്കാണ്ട് എന്ന് പറഞ്ഞട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം
ആ ആ
ചലപ്പ ആ
ഇത് ചെയ്ത
എത്ത് കഴഞ്ഞാലുടുക്കാൻ പാടണാവോ
ആ അവരന്നെ പിന്നെ എങ്ങനെ ല്ലല എന്നൊക്കെ പറഞ്ഞിരുന്നാണ് ലാസ്റ്റ്
അതെ കോഴ്സ് എടുത്ത കഴിഞ്ഞാല് ആ അങ്ങനെയണൊക്കെ നല്ലതാണ് അവരങ്ങനെ പറഞ്ഞു ത തരുൂലോ ഏ
പഠിച്ചു കഴിഞ്ഞന് ശേഷം സർട്ടിഫിക്കറ്റ ഉണ്ട് തരും പിന്നെ ഒരു
അതെ എന്നാ വിളിക്കോണ്ട് ട്ടോ ഹലോ വിളിക്കിട്ടാ
ആ ആ
ആ